ഹലോ
ഹലോ
കേക്കല്ലിയ
ഹലോ
ആ ഹലോ കേക്ക്ണില്ലേ?
ഹലോ
ആ ഹലോ
ആ ഇപ്പ കേക്കാണ്ടാ?
ആഹ ഇക്ക് കേക്കണ് ണ്ട്
അതെയാ ആ എന്താണ് വിശേഷം?
എന്താണ് സുഖയിട്ട് രിക്ക്ണു
ആ എന്തായിഇന്നലെ പറഞ്ഞ കാര്യൊക്കെ ട്യൂഷന്റെ കാര്യങ്ങളൊക്കെ? ചോയിച്ചാ ഹസ്ബന്റിനോട്?
എന്ത് ഓൺലൈനായിട്ട് പഠിപ്പിക്കണ്ടതാ
ആ ഡാൻസുപഠിപ്പിക്കേണ്ട കാര്യൊക്കെ
ഞാനൊന്നും നോക്കിട്ടില്ലസത്യം പറഞ്ഞാല്.
അതെ
എന്താന്നറിയോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേഇന്നലെ വല്യമ്മ വന്നിട്ടുണ്ട്ന്ന്. അപ്പ ആള് ഇതുവരെ പോയിട്ടില്ല അവര് പല്ലൊക്കെ പറച്ചിട്ട് വന്നാക്കാണ്. പ്പൊ ഇന്ന്പ്പേ പേവാണ് അപ്പ അതിന്റെ തിരക്കിലും ആളോട് സംസാരിക്കണതും ഒക്കെ ആട്ട് ഫുള് തിരക്കിലാര്ന്ന്.
അതെ ലെ ആ ആ ആഹ
അഹ്
ആ ഉണ്ണിയോ?
ഉണ്ണിതാ ഇവിടെ കളിക്കാനുള്ള. ഏഹ് ഊണൊക്കെ കഴിച്ച് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് ഇപ്പൊ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്ത്. നോക്കി കളിച്ചോണ്ടിരിക്ക.
ആഹ്. നിങ്ങടെ പാലക്കാട് എന്താ ഏറ്റവും കൂടുതൽ വല്ല ഉത്സവങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാ? എന്ത് എന്താ അവിടെ വര്നത്.
വരുന്നതോ ഇവിടെ മെയിനായിട്ട് ഞങ്ങളപ്പോ ഈ ഒരു ഭാഗത്തായിട്ട് മെയിനായിട്ട്. എന്താണ് മറ്റേ കാളവേല എന്ന് കേട്ടിട്ടുണ്ടോ?
ആഹ് ഉവ്വ്.
ആ അതാണ് ഈ ഭാഗത്ത് അധികവും പിന്നെ ഇവിടത്തെ അമ്പലങ്ങളിലൊക്കെ പൂരം എന്ന് പറയുമ്പോ രണ്ടു ദിവസാണ് ഉണ്ടാവുന്നത് ചില അമ്പലങ്ങളില്ട്ട ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അടു ട്ട് രണ്ട് ദിവസംന്ന് പറഞ്ഞ അതില് ഒരു ദിവസം കാളവേലിം പിറ്റത്തെ ദിവസം വരുന്നത് ഏഹ് ആനപ്പോരും അങ്ങനെയാണ്.
ആണോ? ഇവിടെ പൂയങ്ങളാണ് കൂടുതല്.
പൂയം ആഹ് ഇവടെ പൂയൂണ്ട് അത് മുരുകൻ ലല്ലേ?
ആഹ് ഉണ്ണീ വാശി പിടിക്കും തോന്ന്ണ്ല്ലേ?
വാശി പിടിക്കുന്നുണ്ട് അമ്മെ അ ഒരു മിനിറ്റ് ഹലോ ആഹ് ഹലോ
ആഹ്
ഹലോ എന്തിനാ കരയ്ണെ?
വീണോ ഉണ്ണി?
ഏയ് വീണതല്ല അതെന്ത ഇണ്ടായിന്നറിയോ? അമ്മയ്ക്ക് എന്താണ് അവിടെ മറ്റേ ടൈലറിങ്ണ്ടല്ലോ? സ്റ്റിച്ച് സ്റ്റിച്ചിംഗ് അത് കിട്ടിയിട്ടുണ്ട് അടിക്കാന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആള് അടിക്കാൻ വേണ്ടിയിട്ടേ മറ്റത് ഇങ്ങനെ അടിക്കുമ്പോ ഈ മോട്ടറ് ഇണ്ടല്ലോ മോട്ടറില് ചവിട്ടിട്ട് അടിക്കില്ലേ? മോട്ടറില് ചവിട്ടിയിട്ട് അടിക്കുന്ന ഏഹ് ഇത്ണ്ട് അപ്പൊ അയിന് കറണ്ടില് കുത്തിയിട്ടാണ് ആള് വയറ് ഓ അത സങ്കടായ കുട്ടിക്ക് ആ ഒറങ്ങി ഒറങ്ങി ഒറങ്ങി. പിന്നെന്താ? അപ്പൊ എന്തണ്ടായിന്ന്റിയോ ആള് അടിക്കാൻ വേണ്ടിയിട്ടേ അമ്മ വാതിലടച്ചു. അപ്പൊ മോ ഏഹ് ഇങ്ങനെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് വയറില് കുത്തിയിട്ടാണ് അടിക്ക്ന്നെ അപ്പൊ ആള് വയറ് വന്ന് പിടിച്ചിട്ട്ണ്ടെങ്കി ഷോക്ക് അടിക്കില്ലേ? അപ്പൊ അമ്മ എന്തെയ്തു വാതിലടച്ചിട്ട് കുറ്റിയിട്ടു ആ വാതിലടച്ച് കു കുറ്റിയിട്ടത് അവൻ കണ്ടു അപ്പൊ അത് കണ്ടതാണ് പെട്ടെന്ന് കര കരയാൻ കാരണം.
തയ്ച്ച് പൊറത്ത്ക്ക് ഒക്കെ കൊടുക്ക്ണ്ടോ അപ്പൊ?
ആഹ് തയ്ച്ചിട്ട് പൊറത്തിക്ക്ള്ളതന്നെ തന്നെ പൊറത്തിക്ക്ള്ളതന്നെ.
ആഹ് ആഹ് എന്തുട്ട നൈറ്റിയൊക്കെയാണോ?
നൈറ്റി നൈറ്റി ആ വല്ലാണ്ട് തോനയൊന്നും വേടിക്കില്ല ഇങ്ങനത്തെ എന്താ പറയാ മാക്സി ഇങ്ങനെ വെട്ടി കൊറച്ചിട്ട്. ഏഹ് ഷേപ്പ് ചെയ്യല് അത് അങ്ങനത്തൊക്കെ പിന്നെ മേലടി അടിക്കാ അങ്ങനൊക്കെ പിന്നെ ഈ വയസ്സായ ആൾക്കാരൊക്കെ ബ്ലൗസൊക്കെ കൊടുക്കും.
ആഹ് അതൊക്കെ തയ്ക്കൂലേ അമ്മ കൊഴപ്പില്ലാതെ നന്നായി തയ്ക്കൂലേ നിങ്ങക്കൊക്കെ തയ്ച്ച് തരാ അപ്പ അമ്മയന്നെയ?
ഇല്ല ആഹ് അമ്മ എനിക്ക് ആ ഇവിടുത്തെ അമ്മ ചുരിദാറൊക്കെ അടിച്ച് തന്നിട്ട്ണ്ട്
അതേല്ലെ ആഹ് ആ ചുരിദാറ് ഒക്കെ തഴ്ച്ചു തരാറുണ്ട് ല്ലേ? ആ കേക്ക്ന്ന്ണ്ട് ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ് ഇണ്ട്ണ്ട് ഇണ്ട്ണ്ട് ആഹ് ഇവിടുത്തെ അമ്മ ചുരിദാറ് ഒക്കെ തയ്ച്ചു തന്നിട്ടുണ്ട് പക്ഷേ അമ്മ കൂടുതലായിട്ട് ഈ ഫോണിലൊക്കെ നോക്കിയിട്ട് ഫോണിലൊക്കെ നോക്കീട്ട് പഠിച്ചിട്ടുള്ളതാട്ടോ ഇവുടുത്തമ്മ
ആഹ് ഇവിടെ അച്ഛന് അതാ ഇവിടെച്ചാ ഹസ് ഹസ്ബൻഡിന്റെ അച്ഛന് ആള് നന്നായി തയ്ക്കും തയ്ച്ച് ഏമ് ബ്ലൗസൊക്കെ തയ്ക്കും നന്നായിട്ട് പിന്നെ പട്ടുപാവാട പാവാട നന്നായി തയ്ക്കും പിന്നെ ഷർട്ട് ഷർട്ടാണ് മെയിനായിട്ട് തയ്ക്കുന്നത് പട്ടു പാവാടൊക്കെ നി ഇയാൾക്ക് നല്ല മടിയാ തയ്ക്കാനായിട്ട്ന്താ വച്ചാൽ നേറിയൊക്കെ നന്നായി നന്നാക്കി തരണം തയ്ക്കലൊക്കെ നന്നായി തൈയ്ക്കും പക്ഷെ നെറിയൊക്കെ തൈ ചെറുത്തായിക്കണ്ട കാരണം കൊണ്ട അത് കൊറച്ച് കുറച്ച് റിസ്ക് ഉള്ള പണിയാന്ന് പറഞ്ഞ് അത് ഇടുക്കില്ല
അത് ശരി ഉം ഉം
ആഹ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ കൊടുത്തിട്ടുള്ള അച്ഛറെ തന്നെ കൊടുത്തിട്ടുള്ള തയ്ക്കാനൊക്കെ പക്ഷെ പിന്നെ വലുതായ പ്പെനമുക്ക് പിന്നെ ബ്ലൗസ് എരൊണം കൊടുത്തു ബ്ലൗസിന്റെ ബാക്കിൽമറ്റേ വള്ളി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് ആഹ് അപ്പൊ അതന്നെ വെക്കാനായിട്ട് പണിയാന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്തന്ന് ചെയ്തു തന്നു പക്ഷെ എന്നാലും ഭയങ്കരെ നൈസായിയിട്ടല്ല ചെയ്ത് തന്നത് അത്പ്പോ എനിക്ക് ഇഷ്ടായില്ല അപ്പൊ ഞാനത് പിന്നെ ഞാൻ തയ്ക്കാൻ കൊടുത്തില്ല
അതൊന്നായി മറ്റത് എന്റെ എന്റെ അഹ് ശരി എന്റെ അമ്മ ഉണ്ടല്ലോ വീട്ടിൽ എന്റെ അമ്മ അമ്മ നന്നായിട്ട് ത തയ്ക്കൂട്ടോ എന്റെ അമ്മ പോയി പുറത്ത് പോയിട്ടൊക്കെ പഠിച്ചതാണ് പിന്റെ ഡ്രസ്സുകളൊക്കെ ന്റെ അമ്മ അടിക്ക ചെറുപ്പം തൊട്ടെ
ആഹ്
പിന്നെ അമ്മ ഏത് മോഡല് വേണെങ്കിലും അമ്മ അടിച്ചെരും
അതെ ചുരിദാറൊക്കെ തഴിക്കുവൊ നന്നായിട്ട്
ഓ ചുരിദാറും ബ്ലൗസും ഉടുപ്പും അങ്ങനെ എന്ന് വേണ്ട എല്ലാതും യൂണിഫോമുകൾ ഒക്കെ അമറി
അതെ ആ അമ്മേയും തയ്ച്ചു കൊടുക്കുന്നത് പുറത്തേക്ക് ല്ലേ
ആഹ് ന്റെ അമ്മ തയ്ച്ചു കൊടുക്കുന്നുണ്ട് എന്റെറ അമ്മ ഷോപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു
ആണല്ലെ ആഹ് നല്ലതാണ് നമുക്കൊക്കെ വീട് വീട്ടിലൊക്കെരന്ന് വരുമാനം എടുക്കാനായിട്ടും പിന്നെ തൈപ്പ് കൊണ്ട് നടക്കാ വെച്ചൽ സൂപ്പറാണ് തൈപ്പ് ഒരു മാസത്തി തന്നെ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും തയ്ച്ചു കൊടുക്കണം കേട്ടോ പക്ഷേ
അതെ അയിനനുസരിച്ചിട്ട് നമുക്ക് എന്റെ അമ്മയ്ക്ക് എന്താന്ന അറിയോ കിട്ടണില്ലെടോ അടിക്കാൻ കിട്ട്ണില്ല ഇപ്പൊ ഈ റെഡിമെയഡ് ഡ്രസ്സുകളൊക്കെ അധികം വന്നപ്പോളേ ഇപ്പൊ കിട്ടല് കൊറവാ അങ്ങനെയാണ് ആ ഷോപ്പൊക്കെ അടച്ചുപൂട്ടിയത്
ആഹ് ഇപ്പ റെഡിമേയ്ഡ് എല്ലരും ഷേ്യ്പ്പ് ആക്കാന കൊടുക ള്ളൂ
അതെ മറ്റത് പുള്ളെന്താന്നറിയോ ബ്ലൗസ് പിന്നെ കൂടുതൽ ക്കൾക്ക് കിട്ടിയേരർന്നത് ചുരിദാർബിറ്റ് ബിറ്റുകളില്ലെ അടിക്കാന് അതില് പിന്നെ പാന്റും ചുരിദാറും ഷാളും ഒക്കെപ്പാടെ വരുന്നത് അതില് നമുക്ക് ഈ ലെഗ്ഗിൻസ് ഒക്കെ ഇറങ്ങിയില്ലേ ലെഗ്ഗിൻസ് അറങ്ങയതോട് കൂടിട്ട് എന്റെഅമ്മേടെ ടൈലെറിങ് ഒക്കെ തീരുമാനമായത് കിട്ടാതുടങ്ങിയപ്പോ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണ ടോപ്പ് വേടിക്കുക ഏഹ് ലെഗിൻസ് വാങ്ങ് അങ്ങനെയാ ക്കി
അതെ ഒരു ലെഗിങ്സോണ്ട് ചെ ല്ലാടോപ്പില്ലടാ
അതന്നെ അതന്നെ അപ്പൊ അത് അതിലെന്താ പിന്നെ വെറും ചുരിദാർ ഷെയ്പ്പാക്കാവെരാ മാക്സി അടിക്കാവെര അങ്ങനെ മാത്രായിട്ട് ഹഒതുങ്ങി അപ്പൊ അതില് അവര് തൊക്കെനിർത്തിയത്
ഷോപ്പടച്ചുല്ലേ
ഷോപ്പടച്ചു
ആഹ് ഇവിടടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടടുത്തൊരു വീട്ടില് ചേച്ചിണ്ട് ആ ചേച്ചി തയ്ച്ചുകൊടുക്കും നന്നായിട്ട് പക്ഷെ ഫാഷൻഡിസൈനൊക്കെ പഠിച്ചിട്ടുള്ള പക്ഷെ ഭയങ്കര മടിയാ തയ്ച്ചുകൊടുക്കാനായിട്ട് എന്താണാവോ പൊതുവേ ഞങ്ങളവ്ടെല്ലാർക്കും ഭയങ്കര മടി കൂടുതലാ തോന്ന്ന്നത്
ആഹ് ആഹ്
ആ ചേചിക്ക് ഈ പറഞ്ഞ പോലെ മടി ന്നാള് തയ്ച്ചുകൊടുത്താചാ ഇന്റെ ഇവിടുത്തച്ഛനും അതേ ഓ നമ്മളിപ്പോ അടുത്താഴ്ചൽത്തെ ഫംഗ്ഷന് ഇപ്പൊ മുന്നേ മുന്നത്താഴ്ചയിലാന്ന് പറഞ്ഞാലാണ് അടുത്ത ആഴ്ചെങ്കിലും കിട്ടുള്ളൂ
ഉം
അങ്ങനെയാണ് ഇവര് പ്പൊ അവിടുത്തെ ചേച്ചിയതേ ഞാനിപ്പോ രണ്ട്മൂന്നാഴ് ച്ചമുന്നെ കൊടുത്ത്ട്ടൊള്ളോരു ബ്ലൗസാണെങ്കി പോലും ഏഹ് തയ് ച്ച് തരുമ്പോ അന്ന് രാവിലെയ നമുക്കിടേണ്ടന്ന് രാവിലെ തയ്ക്കുള്ളൂ
തെരുന്നതേ
അപ്പ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ തന്നെ ഓണത്തിന് ഞാൻ കൊ ടുത്തിട്ട് ആഹ് ഓണത്തിന് രണ്ടാഴ്ച മുന്നെ കൊടുത്തു
ആഹ് ഹലോ
അപ്പോ രണ്ടാഴ്ച മുന്നേ കൊടുത്തിട്ട് ആഹ് ആ ഓണ
ട്ടാൻവഴ് കിട്ടാൻവഴികിയുണ്ടാവും
മുൻ
ഹലോ
ന്നെ കൊടുത്തിട്ടേ ഓണത്തിന്റന്ന് ഞങ്ങക്കൊരു പരിപാടിണ്ടായിര്ന്നേ ആഹ് കുമ്മാട്ടി പ്പ
ആഹ്
ഹലോ കേക്കാല്ലെ
ആഹ് ഹലോ പറയ് റയ് ആ കേക്ക്‌ണ്ട് റേയ്ഞ്ച് കട്ടാവ്ണ്ട് പറയ്
ആ ഞങ്ങള് കമ്മിറ്റിയിലൊക്കെള്ളാരണാണ് എനിക്ക ചാ ബ്ലൗസ് ഇടും വേണായിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് രണ്ടാഴ്ച്ച മുന്നെ തന്ന അല്ലേ എന്താ തയ്ച്തരാഞ്ഞേ എന്നൊക്കെ ചോയിച്ചു ഞാന്നിട്ട്. അപ്പോ അന്ന് ട്ടന്ന് രാവിലെയാണ് തയ്ച്ചന്ന് ന്നിട്ട് അന്ന് രാവിലെ തയ്ച്ചിട്ട് ഇടുമ്പോഴേക്കും കഴ് ത്തിന്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവാൻ തൊടങ്ങി. എന്നിട്ട്ത് ഞാൻ എന്റെ അമ്മേനെ കൊണ്ട്ത് ശരിയാക്കിപ്പിച്ചു.
ഉം
ഇന്നിട്ടൊക്കെയാണ് ഞാനിട്ടത് ലൂസും ആയിരുന്നു അപ്പ ലൂസള്ളത് ഒന്ന് ടൈറ്റാക്കിപ്പിക്കുകയും ചെയ്തു ഒന്ന് കഴുത്ത് ശരിയാക്കികയും ചെയ്തു അമ്മേനെ കൊണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തു തരണതേ അപ്പൊ അപ്പൊപിന്നെ ന്ന ഞാനപ്പോ ഒന്ന് രണ്ട്രാവിശ്യം ഞാനവിടെ കൊടുത്തിട്ടുള്ളോ ഇപ്പംരണ്ടണ്ണം കൊടു ആഹ് ചേച്ചിട് ത്ത് കൊട്ന്നിട്ട് പിന്നെ നമ്മള് അയൽക്കാരല്ലെ അപ്പത് കാരണം കൊണ്ട് ഏഹ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോന്ന് വിജാരിച്ചിട്ട് ഞാാന് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം.
ഉം
അപ്പൊ അത് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്താഴ്ചത്തേക്ക് ഇക്കൊരെണം വേണന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നചാലെ നമുക്ക് മനസ്സിന് തൃപതിയല്ലാണ്ട് തയ്ച് ത തന്നിണ്ടെചേ പിന്നെ നമ്കവ്ടെ പിന്നെ കൊടു ക്കാണോന്നില്ലല്ലോ അപ് പ്പോ അത് കാരണം കൊണ്ട് അത് പോലെ തന്നെ ചെറുപ്പത്തില് ഞങ്ങളവിടെ ഷോട്ടോപ്പ് തയ് ക്കാനായിട്ട് കൊടുത്തിട്ട് ഒരു ചേച്ചി ആകെ കൊളാക്കി തന്നു കഴുത്തൊക്കെ ആകെ ഏഹ് ആ ചേച്ചി ഇന്നോളെ ത തയ്ക്കാൻ തൊടങ്ങിട്ടൊള്ളോ പക്ഷെ എന്നാ വെച്ച് നമുക്കതറിയണ്ടാവിശ്യല്ലല്ലോ നമ്മളെ ഡ്രസ്സ്
കാര്യമാണ് ഓനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്
ആണോ ആഹ്
അതെത്ര മാസം അഞ്ഞൂറ് രൂപ ഒരു മാസൊള്ളു ഒരു മാസ്സ് പെട്ടന്നന്നെ പഠിപ്പിക്കും ഒരു മാസം തന്നെ വേണ്ടുള്ളു
മാസം അഞ്ഞൂറ് രൂപല്ലേ
ആ എല്ലാ മാസുല്ല ഒരു മ ഇപ്പൊ നമുക്ക് ചിലവർക്ക് ഒന്നും അറിയില്ലല്ലോ കാല് ചെലപ്പോ വെ ആ അട് നൈസായിട്ടൊന്നു അടിക്കാനും കൂടി അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് രണ്ടു മാസ്സ് ക്ക വേണം അപ്പോ ഓരോ മാസം അഞ്ഞൂറ് അങ്ങനെ ആക്കീത അതല്ല കൊറേശ പടിക്കാറിയണോർക്ക് ഒരൊറ്റ മാസത്തില് ഒരു അഞ്ഞൂറ് രൂപ മാത്രം ചെലവില് ആ അവര് പ്രധാനപ്പെട്ട എല്ലാതും പഠിപ്പിച്ചു കൊടുക്കും ആഹ് ചുരിദാറും ബ്ലൗസും അങ്ങനെ യൂണിഫോമിന്റെ സംഭവങ്ങളും അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും